കേക്കുന്നില്ലേ.
അലോ അലോ കേൾക്കുന്നുണ്ടോ?
ഓഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് പറി പറി.
ആഹ് എന്താ പരിപാടി.
നല്ല ഇത് ചായൊക്കെ കുടിച്ച്.
ആഹ് ആഹ് ഞാനും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്. അവിടെ കറണ്ടൊക്കെയുണ്ടോ.?
ഓ ഇവിടെ കറണ്ട് എല്ലാം ഉണ്ട് മയക്ക് ചെ നേരിയൊരു ശമനടുപ്പേ.
ആഹ് ഇവിടെ നല്ല മഴയുമാണ്. ഇപ്പൊ കെ എസ് സി ബിയുടെ ഒരു അറിയിപ്പ് വന്ന് രാവിലെ കരണ്ട് പോവുന്ന് അങ്ങനെ കരണ്ട് പോയി. ഇപ്പൊ മൊബൈലിലെ ചാർജൊക്കെ ഇപ്പൊ കഴിയുന്നത്കൊണ്ട്. കഴിയാറായി അപ്പൊ നമുക്കിനി. ഫേസ്ബുക്കോ അങ്ങനുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല.
ആഹ് അതെ അതെ ഞ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ ഒരു തെ ഈ ആപ്പുകളിലാണലോ നമുക്കറിയാം ല്ലേ.
ആഹ് ആഹ് ഒരുവിധം കാര്യങ്ങളൊക്കെ കാലാവസ്ഥയുടൊക്കെ നമുക്ക്. പിന്നെ കാലാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ കൂടെ അറിയാൻ പറ്റുവലോ.
അതെ അതെ അതെ അതെ മൊത്തത്തിലുള്ള ഒരു കാരണം. അതേ പണ്ടത്തെ കാലത്തെന സംബന്ധിച്ചിടത്തോളം ഞമുക്ക് പണ്ടത്തെ ഒരു കാര്യാണെന്നിണ്ടെങ്കിൽ ഒരു കത്തയച്ച്. ട്ട് മൂന്നും നാലും അഞ്ചും മാസടുത്തലും റിപ്ലൈ കിട്ടാതെ അമളിങ്ങനെ നിക്കുന്ന ടൈമില്. ഇങ്ങനത്തെ എത്രയൊരു സു സുഖസുന്ദരമായി എളു പ്പളൊരു വയിലെ ഒരു മെസേജ് അയച്ച്ച് സെക്കൻഡ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ. ട്ട് ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി കൊടുക്കാൻ ഒരു ഒരു ലോകം.
ആഹ് ഹലോ അതന്നെ അതന്നെ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര സജീവം അല്ല എല്ലാം കൊണ്ടും ആഹ് ഗുണവുവാണ് ദോഷവു ആണ് ഒന്നോർത്ത
അതെതെ ഒരു ഏഹ് ജനിച്ചു കെട്ടി ഒരു സ്കൂൾ പോകുന്നതിന മുമ്പ് ഓ തുറക്കുന്നത് ഓ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ന്ന് ള്ളയത അല്ലേ
ആഹ് അതാ ആണാണ് ആണാണ് ആണ് അത് അത് ഒരു ഒരു പരിധി വരെയും ശരിയാണ്
ആഹ് അതെ മൊത്തതില് രക്ഷികാതാക്കൾ വരെ കുട്ടികളെ നിയന്ത്രിക്കാൻ ക ഴയുന്നത് വരും ഈ സോഷ്യൽ മീഡിയ മാത്രം ഉള്ളതുക കൊണ്ടാണെന്ന് അവർ തോന്നിപ്പോ പോവേ
ആഹ് ആ എന്റെ കുട്ടിക്ക് മൂന്ന് വയസ്സേ ഉള്ളൂ അവള് ഫുഡ് കിഴിക്കണമെങ്കിൽ തന്നെ അവക്ക് യൂട്യൂബ് യൂട്യൂബിലെ വീഡിയോ തന്നെ ഫുഡ്
അതെ അതെ അതെ സോഷ്യൽ മീഡിയ ഇത്ര അത്രരു ബാധിച്ചൊരു കാലഘട്ടം ല്ലേ
ആഹ് അത് എനിക്ക് തോന്നുന്നു ഈ കൊറോണക്ക് ശേഷ മാണ് ഈ ഇത് കൂടുതലായും കണ്ട തുടങ്ങിയത് തോന്നുന്നു കാരണം ഈ ഈ നമ്മടെ വീട്ടുകളിൽ ഇരുന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്നല്ലോ ഓൺലൈൻ ക്ലാസ്സ്
അതെയത അതെ അതെ
ഓൺലൈൻ ക്ലാസ് വന്നതോടു കൂടി കുഞ്ഞുങ്ങളുടെ ഇടയിൽ മൊബൈല് കൂടുതലായിട്ട് കാണപ്പെട്ട്
അതെ അതെ അതെ അതെ
സ്വന്തമായിട്ട് രക്ഷാർത്താക്കൾ അവർക്ക് വേണ്ടി മൊബൈല് വാങ്ങി കൊടുക്കുകയും ചെയ്തു പിന്നെ ചില സന്നദ്ധ സംഘടനകൾ പൈസ ഇല്ലാത്തവർക്ക് മൊബൈലുകള് പഠിക്കാൻ വേണ്ടി വാങ്ങി കൊടുക്കുകയും ചെയ്തു
അതെ അതെ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ഓല് കണ്ട് ഒരു ക്ലാസ്സികൾ കാണുന്നതിലൂടെ അതിനൊപ്പുറം പോലെ ഇപ്പ ഗെയിമുകളായി പിന്നെ വീഡിയോകളായി അത്ര ഒരു ഒരു സുഖം സൗന്ദര്യ അയ്ൽ ഒരു സോഷ്യൽ മീഡിയിലൂടെ കണ്ടെത്തി
യാർ
പിന്നീട് അതിനോട് സ്ഥിര ഒരു അഡിക്റ്റായി മാറുന്ന രീതിയിലായിരുന്നു പിന്നെ കാണേണ്ടി വന്നത്
ആഹ് ആഹ് അയൽപ്പക്കത്തുള്ളവര് നേരി കണ്ടാ മിണ്ടിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട കഴിഞ്ഞാൽ അതിന് താഴെ വന്ന് കമന്റുകള് ഇഷ്ടം പോലെ വാരി എഴുതുകൂടുന്നുണ്ട്
അതെ അതെ അതെ അതെ പ്രത്യേകിച്ച് ഇപ്പ ഈ ഒരു സോഷ്യൽ മീഡിയ ഉള്ളത് പ്രണയങ്ങൾക്കും അതിനപ്പുറം കൂട്ടുകാരു മായി ബന്ധം വീണ്ടും പുലർത്തി നമ്മള നമ്മളോട് തെറ്റി നിൽക്കുന്നവരോ അ ടുപ്പിക്കാനൊക്കെ രീതിയിലുള്ള ഒരു നല്ലൊരു ഘടകയിട്ട് കൂടി ഞാൻ കാണുന്ന
ആഹ്ഹാ നല്ലതും ആണ് പക്ഷെ ആഹ് ചീത്തയുമാണ് നമ്മള് ആഹ് നല്ല രീതിൽ ഉപയോഗിച്ചാ നല്ലതാണ് ചീത്ത രീതി ഉപയോഗിച്ച ചീത്തയുമാണ്
അതെ അതെ ഇതിന ഒരുപാട് ഒരു ഒരു മറ്റൊരു വഴിയിലൂടെ ഇതിനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾ കാണാം അല്ലേ
ഉണ്ടൊണ്ടുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്
മറ്റുള്ളവരുടെ ഡാറ്റ ചോർത്തിട്ട് അതേമാതിരി ഓലെ ഒലെ ന്തയ്യാ ചൂഷണം ചെയ്യ ഒലെ ഡാറ്റകൾ ഉപയോഗച്ച് ഒലെ പിക്ചറുകൾ ഉപയോഗിച്ചിട്ടല്ലാം ഇത്തരത്തിൽ ഒരു ഒരു ഇങ്ങനെ ഒരു സംഘം ഉണ്ടണ്ടതാണ് ഭയങ്കര അധികം ഖേതഗ്രം അല്ലെ
ആഹ് അങ്ങനെ ഒരു സംഘം തന്നെ ഇപ്പം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട്
അതെതെ തീർച്ചയായും
ആഹഹാ ഇപ്പം ആ ഒരുപാട് ആഹ് ലോൺ ആപ്പുകള് പോലെ ഏഹ് ആ ഇങ്ങനെയുള്ള ആപ്പുകളാണെന്നും പറഞ്ഞു കൊണ്ട് ഹാ ഓരോത്തർറെ പ്രൈവസിയിലേക്ക് കടന്നു കയറി അവരെ മാനസികമായും പീഡിപ്പിച്ച് അത് അവരെ വല്യൊരു ആത്മഹത്യയിലോട്ട് എത്തിക്ക് എത്തിക്കുന്നുണ്ട്
അതെ അതെത അതെ ഒരുപാട് എന്തയി സോഷ്യൽ മീഡിയ കാരണത്താലും ഒരുപാട് ആത്മഹത്യകള് കൂടുന്നൂള്ളതാണ് നെലവിലെ ഏഹ് സർവെകൾ നടത്തിയ റിപ്പോർട്ടിമ്മക്ക് കാണാൻ സാധിക്കുംല്ലെ
ആഹാ ആ തീർച്ചയാട്ടും തീർച്ചയാട്ടും ഇത് വരും തലമുറകളെ നമുക്ക് എത്രത്തോളം ഉം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നൊ അത്രത്തോളം നല്ലതാണ് ഉം
ഈ ഒരു സോഷ്യൽ മീഡിയ ഇതിന് പുറമെ മൊത്തത്തില് സാധനങ്ങള് വാങ്ങാനും വിൽക്കാനുള്ള ഒരു ഒരു സമൂഹ മാധ്യമങ്ങള്പ്പ യമ്മക്ക് എന്തേലുംണ്ടെ നമ്മക്ക് ഈ നെലവിലിപ്പൊ മൊബൈലുകളന്നെ ലഭ്യമാണല്ലേ
സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഇപ്പൊ ഒരുപാട് ആപ്പുകളും ഉണ്ട് പിന്നെ ഫേസ്ബുക്ക് പോലുള്ള ഏഹ് മാധ്യമങ്ങളിൽ ആഹ് അതിന്റെകത്ത് തന്നെ ഇപ്പൊ ഓപ്ഷൻ ഉണ്ട്ട്ടോ മാർക്കറ്റ് പ്ലൈസ് എന്ന് പറഞ്ഞാ അതില് ഓരോ ഓപ്ഷനുകളും ഉണ്ട്
അതെ മൊത്തത്തിൽ ഒരു മെറ്റ യുഗമായിട്ട ഇപ്പോ കണക്കൂട്ട്ണത് അല്ലെ
ആണാണാണാണ് ആണ് ഇപ്പം അഹ് നമുക്കിപ്പം ആ എന്തെലും കാര്യങ്ങള് അറിയാൻ വയ്യാത്തവർക്ക് യൂട്യൂബില് ഒന്ന് കേറി സെർച്ച് ചെയ്താൽ ആ കാര്യത്തെ കുറിച്ച് ഒരുപാട് വീഡിയോകളൊണ്ടാവും അതിൽ അതിൽ ചെലത് ചിലത് ഏഹ് പിന്നെ വ്യൂസ് കൂടാൻ വേണ്ടിയുള്ള വീഡിയോസുകൾ ഉണ്ടാവും ചിലത് ജെനുവിനായിട്ടുള്ള വീടുകൾ ഉണ്ടാവും അതില് നല്ലത് മാത്രം നോക്കി ചെയ്യാന് ആൾക്കാരെല്ലാവരും ബാധ്യതയാവണം
അതെ അതെ ഉപ്പ് തൊട്ട് കർപ്പൂരം അതിൽ നമ്മളിപ്പൊ ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിക്കാണെങ്കി അതിന്റെ തുടക്കം മുതൽ ബേസിക്ക് മുതൽ അയ്ന്റെ ഏറ്റവും പ്രോ ആവാ പറ്റിയ രീതി അതുവരെ അമ്മളിപ്പോ യൂട്യൂബിലാന്ന്ണ്ടെങ്കി അമ്മക്ക് ലഭ്യാണല്ലേ
ആണാണ് ഒരു ഏഹ് ഒരു പുതിയ ഒരു ഫോൺ വാങ്ങി ഒരു ചെറിയ ഒരു യൂട്യൂബ് ചാനല് തൊടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം ഒരു പഴേ മൊബൈല് വെച്ച് കണ്ടു പഠിച്ച് പുതിയ പുതിയ മൊബൈല് വാങ്ങി എന്തു വേണേലും ചെയ്യാം
അതെ അതെ അതെ തീർച്ചയായും ഈ ഒരു നമുക്കി ഇപ്പോൾ ജങ്ങളിപ്പോ ഏറ്റൊം കൂടുതല് ജനങ്ങള് ഉപയോഗിക്കുന്നൊരു ഇപ്പൊരു നെലവിലൊരു കണക്കുണ്ട് എന്താച്ചാല് വാട്സാ ഇപ്പൊ ഏറ്റൊം കൂടുതലുപോയ്ക്കുന്ന ഇന്ത്യക്കാരാണ്ന്നുള്ളതാണ് അല്ലെ ഏഷ്യ ബില്യൺ പീപ്പിൾ ബില്യൺ ബില്യൺ ഓഫ് പീപ്പിൾസ് ആണ് ഇത് ഉപയോഗിക്കുന്നുള്ളതാണ്
ആഹാ ഹാ ഹാ
ഉം ഇപ്പൊ ഇന്ത്യയില് പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നോക്കുമ്പള് ഏറ്റൊം കൂടുതല് ഈ മൊബൈൽ യൂസ് മൊബൈൽ ഉപയോഗ ഉപയോഗകൾ ഉപയോഗ ഉപയോക്താക്കള്ളത് ല്ലേ
ആണാണാണ് ഇന്ത്യയില് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപഭോക്താക്കളുള്ളതും ഈ ആ നെറ്റ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ്
അതെ അതെ അതെ പത്രത്തില് ആഹ്
ഇത് നെറ്റാണെങ്കിൽ കുറവാണ് ജി ബി കുറവാണ്
അതെതെതെ തീർച്ചയായും ആഹ് മ്മ് പ്പ് ഞാന് പ്രവാസിയാരുന്ന സമയത്ത് ആഹ്
ബെഹ്റിലെ ബെഹ്റിലിലെ ഒരു മാസം എട്ട് ജീബിയെ കിട്ട
ആഹ് അതെയതെ
കുറഞ്ഞ പൈസക്ക് എട്ട് ജീബിയെ കിട്ടത്തുള്ളൂ. ഇവിടെ നമുക്ക് കുറഞ്ഞ പൈസക്ക് അൺലിമിറ്റഡ
ഓ മൊത്തത്തിൽ ഇങ്ങനെ നോക്കാണെങ്കിലും ഇതൊരൂ നല്ലൊരു ബിസിനസ്സ് ഏരിയ കൂടിയാണ് മറ്റേ മൊത്തത്തില്ത് അതേമാതിരി ഒരുപാട് ആൾക്കാർക്ക് ജോലി നൽകാനും, ഇതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് ആൾക്കാർക്ക് ജോലി നൽകാനും നല്ലൊരു നല്ലൊരു മേഖലയും കൂടിയാണ് എന്ത്ത്താണ് സോഷ്യൽ മീഡിയന്നുള്ളത് ല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
മ് അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ച്ക്കും നമ്മൾ ഓരോര ഒരുത്തരുടെയും ഫലങ്ങള വരി. അയിനൻസര്ച്ചായിരിക്കും ഞമ്മടെ ജീവിതത്തില്ള്ള മാറ്റങ്ങൾ വരെന്ന് കാണ്ട് നിലനിൽപ്പ് നമുക്ക് മൻസിലാവും കാരണംന്താച്ചാ ചില അതിലോട് ചൂഷണം ചെയ്യപ്പടുമ്പോ നമ്മളൊരു ആത്മഹത്യയിലേക്ക് വരെ എത്ത്ന്ന്ണ്ട് അപ്പത്രത്തോളം അയ്ന്റൊരു എഫക്ട് നമ്മുടെ ജീവിതത്തിൽണ്ട്ന്ന് മൻസിലാവും
അതെ ആണ് ആണാണ് ആണ്ആ ണ്
മ്മ്ഹ്
ഉം... നമ്മുടെ അടുത്ത് വന്ന് കൊറേ വ്ലോഗർമാര് ഫുഡ്വ്ലോകർമാരും എല്ലാം ഒണ്ട്. അവര് നല്ല രീതിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് നല്ലത് ചെയ്യുവാണെങ്കില്
ണെങ്കില് മറ്റുള്ളോർക്കും അതൊരു പ്രചോദനാവും. അതതെ തീർച്ചയായും തീർച്ചയായും
മ്മ്ഹ് മ്മ്ഹ് മ്മ്ഹ് മ്മ്ഹ്
ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാര് ന്യും നമുക്ക് ണ്ടാവേണ്ടതുണ്ട് കാരണം ന്തച്ചാല് ഓല്ണ്ടായ നമ്മളെന്തെയ്യും. നമ്മള്‌ത്രയും പേര് ചുഷണ ചൂഷണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും നമ്മളവരംക്ഷിക്കും കയ്യോള്ളൂ എല്ലാന്നുണ്ടെങ്കില് ഇനി ഒരുപാട് ആൾക്കാരുടെ ജീവൻ പൊലിയുന്നത് ച് പ് പ്രത്യേി ച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയില്ള്ള ഒരുപാട് പ്രശ്നങ്ങളല്ലാം വഷളാവുന്നതല്ലാം ഈ സോഷ്യൽ മീഡിയ കാരണത്താലാണല്ലോ, അപ്പൊ അത്തരം എല്ലാവരും ഇണ്ടായാല് മാത്ര ഇത്തരത്തിലുള്ള ചൂഷണത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും ഒരുപാട് ജീവങ്ങള് നിലനിർത്താനൊക്കെ സാധിക്കോള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പം ഒരു വയ സു മുതലുള്ള കുഞ്ഞുങ്ങളെ മിക്ക രക്ഷകർത്താക്കളും കരച്ചിൽ നിർത്താൻ വേണ്ടി സോഷ്യൽ മീഡിയ കാണിച്ച് അവരെ അതിനഡിക്റ്റാക്കുവാ
അതെ അതെ തീർച്ചയായും തീർച്ചയായും
മ്മ്ഹ് അത് കൊറക്കണം
അതെ അതെ മൊത്തത്തിലിപ്പോം മ്മള് കുട്യാള് ചെറിയ കുട്ട്യാളാകട്ടെ ഒരു രണ്ടു വയസ്സുള്ള കുട്യാൾക്ക് ഇട്ടുകൊടുക്കുന്നത് പോലുന്ന് യൂട്യൂബാണ്. യൂട്യൂബിൽ എന്തെ യ്യും ഓര് ഫുഡ് കയ്ക്കാൻ വേണ്ടി യൂട്യൂബ് കണ്ട് അവര് വളർത്തുന്നു അപ്പ ഇത് കയിഞ്ഞ് വരും വരും തലമുറ രീതിയിലാണ് ഇത് എത്തിപ്പെടുകന്ന്ത് നമുക്ക് ത് അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ്
ആഹ് ഹഹ് നമുക്ക് എനിക്ക് തോന്നു ടി വി ത്രയും വല്യപ്രശ്നന്നുല്ലന്ന് തോന്നുന്നു അല്ലെ
ഇല്ല ഇല്ല ഇല്ല ടി വി ഇത്രത്തത്തിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും എത്തുന്നില്ല
ആഹ് ആഹ് ടി വി ഒന്നോർത്താലും ബെറ്ററാ
പ്രത്യേകിച്ച് ഈ സ്കൂളുകളിൽ ന്ന് ടീച്ചർമാർ ഇപ്പന്താണ് കൂടുതല് മൊബൈല് മൊബൈല് വഴിയാണ് എന്ത് ഓലെ പഠിക്കാനുള്ളത് ഒക്കെ അയക്കുന്നത് ഇപ്പോൾ കുട്ടികളും ഇതിനൊരു ഭാഗം ടീച്ചേഴ്സും ഇതിന്റൊരു കുട്ടികൾ ഇതിലേക്ക് തിന്റെ ഒരു ഭാഗമായി തീരുന്നുണ്ടോ ഒരു സംശയം അല്ലേ
തീർച്ചയായിട്ടും. നമ്മള് സ്കൂളുകളിൽ നിന്നിത് തുടങ്ങണം ന്നാ കുട്ടികൾക്ക് മൊബൈല് വാങ്ങിച്ചു കൊടുക്കാതെ. കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ കയ്യിലേക് അവരുടെ കാര്യങ്ങൾ അയച്ചു കൊടുത്തോണ്ട് അവരെ ഒരു ഇത്ര മണിക്കൂറന്നുള്ള രീതിയിൽ അവർക്ക് ആ മൊബൈല് കൊടുത്ത് പഠിച്ചതിനു ശേഷം മൊബൈല് തിരികെ വാങ്ങിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളോ അങ്ങനൊള്ള
അതെതെ അതെ തീർച്ചയായും തീർച്ചയായും
ഉം എത്ര പറഞ്ഞാലും നമുക്കിപ്പോ ഈ ചർച്ചവിടെ നിക്കണല്ല നമുക്ഞ്ഞി പിന്നെ എപ്പോഴും കാണുമ്പഴക്കേ സംസാരിക്കല
ആഹ് ഓക്കെ ശെരി ശെരി
പ്പ ശെരിന്നാ
ശെരി